ഹലോ എന്താ വിശേഷം
നല്ല മഴ തോരാത്ത മഴ ആ തോരാത്ത മഴ
ആ ഞങ്ങക്ക് കുറച്ച് നേരം ഇണ്ടായി ഇപ്പം പെയ്യുന്നില്ല ഇപ്പൊ തോർന്ന് നിൽക്കാ
ആ ഇന്നിവിടെ രാവിലെ തൊട്ടേ മഴയായിരുന്നു
ആ ഇവിടെണ്ടായി ഇവിടെ ഉണ്ടായിരുന്നു അലക്കേണ്ട സമയത്ത് കഴിഞ്ഞപ്പോ മഴ അങ്ങട് മാറി രാത്രിയായിട്ട്
ഇപ്പോഴും മഴ പെയ്യുവാണ് രക്ഷയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടക്ക് പെയ്യുമെങ്കിലും ഇങ്ങനെ പെയ്തിട്ടില്ലായിരുന്നു ഇതിപ്പം ഇപ്പഴാണ് ഇടവപ്പാതി കറക്റ്റ് പെയ്യാൻ തുടങ്ങിയത്
പിന്നെ എന്താണ് രാത്രിക്കത്തെ പണികളൊക്കെ കഴിഞ്ഞാ
ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു
ആ എന്താ കറിയിന്ന്
വൈകിട്ടിൽത്തേക്ക് കഴിക്കാൻ ചപ്പാത്തിയാ അന്നേരം ഒരു മുട്ടക്കറി ഉണ്ടാക്കി
ആ
അങ്ങനെയാ
എല്ലാരും രാത്രി ചപ്പാത്തിയാ കഴിക്ക
ആ ചേട്ടന് ചപ്പ ഇത് വേണം
അ ഹ് ആഹ് കഴിക്കൂലേ പിന്നെ വേറൊരു പണിക്ക്കെണ്ടല്ലോ
അതെ വേറെ അന്നേരം നോകണ്ടാല ഒന്ന് ചെയ്യും ആ് അല്ല അല്ല ഉണ്ടാക്കും പാക്കറ്റ് ഇഷ്ടല്ല എളുപ്പ അതാണെങ്കിലും ആ അതെ നമുക്ക് എളുപ്പമാണെങ്കിലും അത് ഷെ ഇഷ് ല അത് ശരിയാവൂല അത് ദെമ്പ്ള് ബോധം പ്പൊ പൊടിചെന്നെ ചപ്പാത്തി എടുക്കുന്നെ പിന്നെ കറക്റ്റ് ഷെയ് ഇപ്പൊന്നും കിട്ടില്ലേലും ഏ ഉ അങ്ങനെ അങ്ങ് ഉണ്ടാക്കും
അതെ ഏ പിന്നെ
അധികം ഒന്നും എടുക്കണ്ട അന്നേരം ഞാൻ വിചാരിക്കും കുറച്ചെടുത്ത് നന്നായിട്ട് മ മിക്സ് ചെയ്ത് നല്ലതായിട്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിക്കും
ജസ്റ്റ് പത്തിരിയുടെ പ്രസ്സില്ലേ പത്തിരി ഉണ്ടാക്കണ പ്രസ്സ്
ആഹ് ആ
അതില് സ് പത്തിരി ഉണ്ടാക്കണപ്രസ്സില് ജസ്റ്റ് പ്രെസ്സ് ചെയ്തിട്ടേ
ആഹ്
കഴിഞ്ഞാല് നല്ല ഷേപ്പ്ട്ടും
ആഹ് ഷേയ്പ്പിട്ടും ആഹ് പത്തിരിപ്രസ് ആ പത്തിരി പ്രസ്സ് ഇല്ല എനിക്ക്
ആഹ്
അല്ല രാ അതെ അതെ ഞാൻ ഉണ്ടാക്കിട്ടേയില്ല ത്തിരി ഉണ്ടാക്കിയിട്ടേ എനിക്കറിയത്തില്ല അത്ണ്ടാ ക്കിട്ടേ ഇല്ല ഇങ്ങനെ അഥവാ ഇങ്ങനെ ഇത് അല്ലാതെ കൂട്ടുകാരൊക്കെ ഒ കൊണ്ടരുന്നയെങ്ങാനും കഴിച്ചിട്ടുള്ളല്ലാത അല്ലാതെ ഞാൻ കഴി എടു എടുത്തിട്ടില്ല സ്വന്തയിട്ടെണ്ടാക്ക കഴിച്ചിട്ടില്ല
അതെലെ ആഹ് ആഹ് പിന്നെന്താണ്? ടി വി ഒക്കെ കാണുവോ വൈന്നേരം?
ഓ അങ്ങനെ കാണാറില്ല ടി വി എന്റെ ഉടമ എന്റെ അമ്മായിയുമ്മ അതൊണ്ട് അതുകൊണ്ട് ടി വി സ്വ ഒരു ആറര തൊട്ട് സ്വന്തമാണ് അതുകൊണ്ട് ഞാനധികം കാണാറില്ല ആഹ പുള്ളിക്കാരി ഇങ്ങനെ സീരിയൽ മാറി മാറി മാറി പത്തര വരെ കണ്ടോണ്ടിരിക്ക
ഇവിടെ സം പിള്ളേര് സമ്മക്കില്ല ടി വി ഓൺ ആക്കിയാ മറ്റേ കാർട്ടൂൺ ചാനലുകൾ വെക്കണം
വെക്കണ ആ ആ ഇത് രക്ഷയില്ല ആ സമയത്ത് പിന്നെ പിള്ളാര പോലും എടുക്കത്തില്ല
ആഹ ഇവിടെ ഉമ്മ വെക്കാൻ നോക്കിയാൽ ഇവര് ഉ കൊച്ചച്ച് ടി വി വെക്കി അത് വെക്കി ഇത് വെക്കി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊമ്മ അത് വെച് കൊടുക്കും
ആ ഇത ഇങ്ങനെ അവര് കൊച്ചിലേ കണ്ട പണ്ടേ ഇതാണ് ഒരൂ ആറര മുതൽ അവരുടെ നിയന്ത്രണത്തിലാണ് ടി വി പിന്നെ പിള്ളേര അത് പോലെ ത്തങ് പൊരുത്തപ്പെട്ട് ഓര് ആ സമയത്ത് റിമോട്ട് ചോദിക്കും പിന്നെ അല്ലാതുള്ള സമയത്ത് തിരിച്ചു അങ്ങനെ പിള്ളേര് കാണുന്ന സമയത്ത് മറ്റേതന്ന് വെക്കാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോഓടിക്കും
രോരുത്തർക്ക് ഒര ടൈം ഉണ്ട്ല്ലേ
അന്നേരം പറയാം ആറര തൊട്ട് പത്തര വരെ അച്ചമ്മയ്ക്ക് തരുന്നുണ്ട് അന്നേരം അത് ഉപയോഗിച്ചാ മതിയന്ന് അന്നേരം ഞങ്ങള് പിടിക്കാൻ പരത്തില്ലല്ലോന്ന് പറയും
അങ്ങനെ പിള്ളോരൊക്കെ എപ്പ ഉറങ്ങും
അവര് ഇപ്പൊക്ക സ്കൂൾടവായത കൊണ്ട് കുറച്ച് ലേറ്റ ഒക്കെ ആവുന്ന് ഇപ്പ ഞാൻ പറയുന്നുണ്ട് നേരിത്തെ ഒമ്പത് ഒമ്പത് ആഹ ഒമ്പത് ഏറ്റരായകുപ്പോ കടന്നുറങ്ങിക്കോ രാവിലെ സ്കൂളിൽ പോവൻ എഴുതേക്കണ്ടേ ആ അതുകൊണ്ട് ഇപ്പഴ എന്തായാലും ഒമ്പതര ട്ടാര ആമ്പത്തെ കിടക്കും എന്നാലും ആ രണ്ടു മാസ ശീലം അതുകൊണ്ട് ശിരി കൂടെ ലേറ്റ് ആകൂറങ്ങെ അഹ് ഇപ്പം പതുക്കെ പതുക്കെ
ആ റുട്ടീൻ മാറിയത് അറിഞ്ഞ ല്ലേ ഇവിടതാ ഇവടെ നേരം വെളുക്കുന്നത് വരെ കളിക്കും ചപ്പ
ഓ അതൊക്കെ കൊച്ചു കുട്ടികളാണല്ലേ ആ അന്നേരം പിന്നെ അവരോട് പറഞ്ഞിട്ടൊരു കഥയുല്ല
ഉം ഒരാൾ സ്കൂൾ പോണാളേ ഉള്ളൂ അവളും തക്കം കിട്ടിയ അവരെ കൂടെ കളിക്കും അതും ചെറ് തെന്നേണ് യൂട് കെ ജി ലായി
ഓ പിന്നെ അന്നേരം അയാളും കളിക്കേണ്ട പ്രായം തന്നെല്ലേ അങ്ങനെ പിന്നെ ആ അതെ ന്തോ മനസ്സിലാവാനാ പറഞ്ഞ്
പശ്ശേ രാവിലെ എണിപ്പിക്കുമ്പോ ഒര എട്ടേമു കാലിന് വണ്ടി വരും അപ്പ എണിപ്പിക്കുമ്പത്തിരി ടാസ്
ആ അതതതെ ആതെ എന്തായാലും ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പഴത്തിന് എഴുന്നേ പ്പിച്ചാ പോരേ
ആ മതി ഞാൻ എഴരാ ഒക്കെ കയിഞ്ഞിട്ട് എണീ
ആഹ് ആ ആ അതെ ആ റെഡി ആവും അഅ് ചെയ്തു വെക്കാലോ
ആഹ പിന്നെ ആ കഞ്ഞിയേ കുടിക്കുള്ളൂ
കഞ്ഞിയാണോ ഇഷ്ടം ഓ
കഞ്ഞി ഇഷ്ടായിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാല് ഇപ്പൊ ദോശ അ വെച്ച ഒരു പകുതി ദോശ കഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എടുക്കും വായൽ വെച്ചിരിക്ക ഇങ്ങനെ കഞ്ഞിയകുമ്പ ആഹ വല്ല്യ താല്പര്യമില്ല ആൾക്ക് ഒന്നിനോടും കഴിക്കാൻ ഭക്ഷണം അതിനോട് തീരെ തൽ ല്ല കരിപൊടിയാരി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് കോരിടുക്കേടുക്കും അപ്പൊ എനിക്ക് കഞ്ഞി കെരിക്കേണ്ണേ മുടിക്കേട്ടും യുണിഫോം ഇടും ചെരുപ്പ് ബെൽറ്റ് ഐ ഡി കാർഡ് എല്ലാം ഇട്ട് കഴിയും കഞ്ഞിയും കഴിയും
അത് ശരി
ആഹ ഒരേ പണി എടുക്കും ആഹ അല്ലാം പ പത്രത്തിലാക്കലൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ചെയ്യും
അത് ശെരി ആ വീട്ടില് ഇരുതിന്നാല് ഭക്ഷണം കഴിക്കത്തില്ലേ
ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഫ്രൂട്ടസ് വെ വെജിറ്റബൾസ് ഞാൻ അറിയാണ്ട് കുട്ടി കൊയച്ചൊക്കെ കൊടുക്കും അൻക് ഈ മോഷൻ പോണതക്കെ ഭയര പ്രശ്നൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ടായിട്ടേ ഡ്രൈയിട്ടൊക്കെ
ആ അതെ ആഹ
എന്നാലും ഞാൻ എന്തെങ്കിലൊക്കെ തിരുമ്പിക്കൂട്ടിക്കോടല ഉള്ളത് വായെന്ന് ടുത്ത് കളയും
അ ശരി ആ അല്ലാതെ എന്തേലും പച്ചക്കറിയായിട്ട് നല്ലതായിട്ട് വേവിച്ച് ഉ അ വല്യ എരുവൊന്നും ചേർത്താതെ ഉടച്ച് കറിയ ഓ അത് ശെരി
ക്യാരറ്റും. അത് തന്നെയിട്ട് കൊടുത്താ ആവശ്യം പോലെ കഴിച്ചോ.
ആ വെല്ല വെണ്ടക്കൊക്കെ തിന്ന് കിട്ടണം ഈ മോശന്റെ കാര്യക്കെ കറക്റ്റ് ആവാന്.
അത് ശരി.
ഉം പില്ല.
വെണ്ടയ്ക്ക തോരനായി.
ഞാൻ വല്ല കറിയുടെ കൂടെ തിരുമ്പിയാ റിയാണ്ടൊക്കെ എർങ്ങിപ്പോണം.
ആ ആഹ് ആ കൊറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ശരി യാവും. ഇപ്പം ചെറിയ കുട്ടി അല്ലേ. തുടെ കഴിയുമ്പോ സ്കൂളിലോട്ടൊക്കെ പോയ്
ഉം സ്കൂൾല് പോകുമ്പേ സ്കൂളിൽ കൊണ്ടോണത്ങ്ങട്ട് തിരിച് കൊണ്ട് കൊണ്ടരും
ആഹ അത് ടീച്ചർമാര് കഴിപ്പിക്കത്തില്ലേ കൂടിയിരുന്ന് ആഹ
ആ അവര് കിടാങ്കൾ വേണ്ടാന്ന് പറയുമ്പോ വേണ്ട ഒരു ആന്റിണ്ട് ക്ലാസ്സില് ഒരു മേമുണ്ട്
ആഹ
കുണ്ടര്ന്ണ്ട്
കഴിപ്പിക്കും കഴിച്ചില്ലെങ്കി വഴക്ക്‌ പറിം നമ്മക്ക് പേടിയാ സ്കൂളില് അതുകൊണ്ട് കൊറച്ച് ഭ ഭക്ഷണെ തരാവേ തിരിച്ച് കൊണ്ടുവരാനവര് സമ്മതിക്കത്തില്ല എന്തോ കൊണ്ടുവരുന്നോ അത് കഴിച്ചോണോ പറയും അതുകൊണ്ട് പിള്ളേർക്ക് പേടിയാ അവിടെ കൊണ്ടുല്ലുന്ന സാധനം എന്തായാലും കഴിക്കണം
ഉം ഉം ഉം
അതുകൊണ്ട് കഴിക്കാത്ത സാധനങ്ങളായാലൽ അന്നേരം പച്ചക്കറിയൊക്കെ കൊടുത്ത വിട്ടാ അന്നേരം അത് പേടിച്ച് കഴിച്ചോളും സാധാരണ അങ്ങനെയാ എല്ലാ ടീച്ചർമാരും ചെയ്യുന്ന ഇതിപ്പം അ ചെറിയ കുട്ടി യായിട്ടായിരിക്കും നിർബന്ധിച്ചാലും ഇനി കഴിപ്പി ശർദിക്കൊക്കെ ചെയ്താലും പാടല്ലേ ആ ആ അതുകൊണ്ടാണ് ചിലരെ ഇഷ്ടപ്പെടാത്ത സാധനം കഴിച്ചാൽ പിള്ളേരൊടനെ ഛർദ്ദി എങ്ങനാന്നറിയത്തില്ല അവർക്ക് ഛർദില് വരും അന്നേരം അതും പ്രശ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ നിർബന്ധിക്കാത്ത
അതെ പിന്നെ ഇനിയിപ്പ ചപ്പാത്തിയും മുട്ടകറിയും അല്ലേ വൈകുന്നേരം
ആ ആ രാത്രിത്തേക്ക് ആയി ഇത് ഇവിടെ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ
ഉം ഉം അവിടെ ഹസ്ബൻറ് അങ്ങനെയിരുന്നു പക്ഷെ ഇപ്പൊ ചപ്പാത്തിയും കഴിക്കില്ല ഡയറ്റ് എന്ന് പറഞ്ഞാ ഞങ്ങടേ തേയ്പ്പ്
ഓ ഓ അ
ചിലപ്പോ വല്ല മീറ്റും എഗ്ഗും ഒക്കെ മീറ്റും എഗ്ഗൊക്കെ വെറുതെ ബോയിൽ ചെയ്ത് ഇത് അങ്ങനെ കഴിക്കും കറി വെച്ച് മീറ്റ് ഉണ്ടെങ്കി അത് കഴിക്കും പിന്നെ രാവിലെ നമ്മ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഓട്്സും പിന്നെ ചിയാ സീഡ് പംകിങ് സീഡ് സൺഫ്ലവർ സീഡ് ഒക്കെ ഇട്ട് ഓണിറ്റ്് സോക്ക ചെയ്ത് വച്ചിട്ട് രാവിലെ അതാ കഴിക്കും
കഴിക്കും ഞാൻ നേര ദോശ ഇഡ്ഡലി അങ്ങനെൊന്നും കഴിക്കത്തില്ല
കേടയിൽ കഴിച്ചിരുന്നു ഇപ്പൊന്നും കഴിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇി നല്ലത അടി വെുെ മെയിെയിൻ ചെയ്യ
ഓ ഓ അത് ആഹ അത് ശരി ആഹ ആഹ ആ ഓ അന്നെ കട്ടാ നല്ല ഉ വിൽ പവർ ഉണ്ടല്ലോ ചിലർക്കെ എന്റെെ കൊൊണ്ടൊന്നും പറ്റത്തില്ലേ
ആഹ് ഷുഗറും ഇല്ല ഷുഗറും ഷുഗർ കട്ട് ഇിട്ടാണ്
ഓ അത് ശെരി ആഹ
ഉ
അത ജമ ല്ലാം പോകുന്നുണ്ടോ അല്ലാെ
എല്ലാ ജിമ്മ പോയപ്പോ സമയല്ലക്ക് ജിമ്മിൽ പോണം എന്ന് പറഞ്ഞിക്കണ്ടണ്ട് അടുത്ത മാസം മുതല് പ്പ ശരിക്കും ജിമ്മിപ്പോയല്ലാം ടൈറ്റ ആള്ളൂട്ടാ ശം ഉ ശരിയ നമ്മളെ
ആഹ ആഹഹ